കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ആ എന്തൊക്കെയുണ്ട് ഫുഡ് ഒക്കെ കഴിച്ചോ എന്തൊക്കെ സുഖം ഇവിടെ എന്താ അവിടുത്തെ വിശേഷം ഒക്കെ മ
ഇവിടെയും സുഖം മക്കളൊക്കെ ദാ രണ്ടുപേരും ഒ റങ്ങാൻ കെടന്നു ഉറങ്ങിയില്ല
ഏഹ് കിടന്നോ
ചെയ്യാ ആഹ് കിടന്ന് ഇവര് സ്‌കൂൾ ഉള്ള ദിവസ ദിവസങ്ങളിൽ എട്ടേമുക്കാല് ഒൻപത് മണിയെക്കെ ആകുമ്പോ കിടക്കും അതേ ഒരു രീതി രീതില് ആ അങ്ങ് കിട എന്നാലും കുറയത്തില്ല. ഇങ്ങനെ കിടപ്പോണ്ട്
ഹുഹ്‌ഹ് ഹ്ഹ്ഹ് അവർക്ക് അമ്മമാരു ഒപ്പം ഉണ്ടാവുമല്ലോ? ഇല്ലാ ഇവിടെ ഉറങ്ങിട്ടൊന്നും ഇല്ലാ സ്കൂൾ ഇല്ലാത്തോണ്ടെ സ്‌കൂള് മദറ മദറസയൊന്നും ഇല്ലല്ലോ നാളെ അപ്പോ ഇവിടെ വീട്ടിലും കൂടി ആയപ്പോ
പള്ളിയില്ലേ
പള്ളിയിണ്ട്, പക്ഷേ നാളെ റയിഞ്ചാ, അപ്പോ മദ്രസേല് അവധിയാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോന്നതിന്ന്.
ആ ആ
അത് ഉസ്താമാർ മീറ്റിംഗ് ആണ് മാര് വന്ന് ക്ലാസെടുക്ക അങ്ങനെ
ഓ, അങ്ങനെ
ആ, അപ്പോ, അതുകൊണ്ട് ഇല്ലാ റായി ആദ്യത്തെ ഉത്സവം എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ട് ആ അതുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ ലീവ്ട്ടാഞ്ഞ വരുന്നില്ലല്ലോ
അതാ നമ്മുടെ കാര്യം അത് തന്നെ, രണ്ടുമാസത്തെ വെക്കെ വെക്കേഷൻ ആയിട്ട് ആകെ വീട്ടി പോയത് പത്ത് ദിവസം.
അത് തന്നെ ഓ, അപ്പം ലീവ് കിട്ടിയിട്ടും കാര്യ ഒന്നുമില്ല. ഞമ്മക്ക് ഞമ്മടെ വീടും, ഞമ്മടെ മക്കളും ഞമ്മടെ ഹസ്ബൻഡും വിചാരിച്ച ഞമ്മള് പോകും. അതാണ് മെയിന്
ആ, അതാ പിന്നെ ഈ പഠിത്തം ഈ പിള്ളേർക്ക് കിടക്കുവല്ലേ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴേല് പള്ളിലെ ഇതൊക്കെ
ആഹ് അതന്നെ ശരിയാണ്, ഒക്കെ നന്നാഗതി എല്ലാം നോക്കുമ്പോൾ നമ്മൾ അങ്ങ് അതൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോന്ന്
അത് തന്നെടെ, അപ്പം നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? നമക്കൊള്ള ഉമ്മമാര് ഇങ്ങനെ
അതാണ്, അതാ നമ്മള് ഇഷ് ചിന്തിക്കണ്ടിയത്
പിന്നൊരു കാര്യം ഉണ്ട് ഇപ്പോഴത്തെ പോലെ അത്രയും ഒരു ഇതു വരുന്നില്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒട്ടും ടൈമ കിട്ടുന്നില്ല എന്ന് തോന്ന്, അതിന് ഇതിനെല്ലാം പിള്ളേരുണ്ടല്ലോ
അത് തന്നെ, അന്നെന്ന് പറഞ്ഞാ പിന്നെയും റസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്
നമ്മൾ കളിക്കാ, ആ, ആ പിന്നെ നമ്മൾ അപ്പുറമൊക്കെ ഞാനെങ്ങും
ഏ അന്ന് ടിവി ഒന്നുമല്ലല്ലോ അന്ന് ഈ കല്ലൊണ്ടല്ല കൊതകല്ല് അത് പോലെ ആങ്കുട്ടിയാക് കോട്ടികളി
അന്ന് ഈ പറഞ്ഞപോലെ അൻപിള്ളേറരും പെൺപിള്ളേരും ട്ടോള കളിയും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റ മതിൽ കെട്ടുകൾ ഇല്ലല്ലോ എല്ലാം ഒരേ വീടുകൾ വേണം ഒരു വീട്ടിന്നങ്ങനെ അങ്ങ് അറ്റം വരെ ഉള്ളിടത്ത് പോകും
അതന്നെ അങ്ങ
എന്നിട്ട് വീട്ടിന്ന് വിളി വരുമ്പോഴേക്കും ഓടും
ഓടി പാഞ്ഞു വരും ശരിയാണത്. ഇൻ്റെ വീടിൻ്റെ വിട് താഴത്ത് ഇവിടെ നല്ല നല്ല ഗ്രൗണ്ട് പോലത്തെ സ്ഥലൻഡ് ഇവിടെ അഡീൽ നട്ട് അവടെ നേരക്കാനെ ഞമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒപ്പം നിന്ന് ഇവളൊപ്പോ കോട്ടി കളിക്കുന്നത് ഇവർ കളിക്കണെ കണ്ടിങ്ങനെ ഇരിക്കുവേ അപ്പൊ ഇവർ കളിച്ച്നെൻ്റെ ഇടയിൽ അതന്നെ പറഞ്ഞത് ഈ കളിച്ചിട്ടിരിക്കുമ്പോ ഈ സ്ഥലം കാളിച്ചിങ്ങാട്ട് വല്ല ഗ്രൗണ്ട് മാതിരിയായിൻ അത്രക്കും ഉഷാറാ അത്രക്കയിനി കാരണം കൊതക്കല്ല് ഞമ്മൾ ഒരുപാട് നേരം കളിച്ചു കഴിഞ്ഞാൽ മണ്ണവടെ നിന്ന് ഒറ ക്കും ഒരു വേറൊരു ഞമ്മള് ആ നല്ലൊരു ഉഷാറായിരിക്കല്ലോ അല്ല ഞമ്മൾ അടിച്ച് മിനുക്കിയ മാതിരി കളിൻ്റെ തമ്മിനാല് ഇപ്പോ എപ്പോളും കളിയല്ലേ ഇപ്പൊ
ഇപ്പോഴത്തെ പിള്ളേർ കളിക്കുന്നില്ലല്ലോ ഡാ ഫോണല്ലേ ഫോൺ ടിവി ടാബ് എന്തിന് പറയണം ഒരു കല്ല്യാണ വീട്ടിൽ പോയാൽ പോലും പിള്ളേർ ല്ല ഫോണും നോക്കിയിരിക്കും പിന്നെ ന മ്മളു അങ്ങ് കൊടുക്കു കാരണം അവിടെ കെടന്നോടണ്ടാന്ന് വിചാരിച്ച് നമ്മള് ഫോണും കൊടുത്തവിടാനും അടങ്ങി ഒതുങ്ങി ഇരിക്കെന്ന് വിചാരിക്കും അല്ലെങ്കി നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അവരെ നോക്കി വിളി ചൂരി
അ ല്ലെങ്കി നമക്കൊരു നമ്മളിപ്പ ഇനിയൊരു സ്ഥലത്തേക്ക് പോയാ നമ്മക്ക് വർത്ത സംസാരിക്കാൻ കഴിയൂല ഓലപ്പള് നമ്മള ബാക്കില് ഇങ്ങനെ ചെയ്യുമ്മച്ചിയേ മ്മച്ചിയേ നമ്മക്കതു തരോ അമ്മച്ചിയേ ഫോൺ തരോ ഉമ്മച്ചിയേ നല്ല വെയ്ത്താല് നടന്നാ അത്രേ ഉള്ളൂ അപ്പെ ങ്ങനെങ്കിലും ശല്യം എവിടെങ്കിലൊന്ന് ഇ തിന്നോള് നുള്ള ആ ഒരു കണക്കൂട്ടല നമ്മള് കൊട് ക്കാണ് മ്മളെ കുറ്റം പറയണയില് അമ്മമാരെണ് ആദ്യം കുറപറയണ്ട് ആ-ആ അമ്മമാരാണ് ആദ്യ അതാണ് ആദ്യ തരവാദികൾ അമ്മമാരാണ് അമ്മമാരന്നെയാണിത് കൊടുക്കണത്
അന്നാ പണ്ട് നമ്മളെക്കെ എന്തുവാടെ നമ്മക്കക്കെ ഫോൺ കിട്ടീട്ടുണ്ട എന്ത അന്നക്കെ നമുക്ക് ഒരു പേന കയ്യിലുണ്ടെങ്കി പോലും നമുക്കാ പേന വച്ചിട്ട് നമ്മളിരുന്ന് വെറുതെ ഇരുന്നു കളി ക്കുവാരുന്നു എ എന്തെങ്കിലു എന്തെങ്കിലൊക്കെ ചെയ്യുവേതം
അ ആഹ് അന്ന് മ
ത്ത ബുദ്ധിയോ ന്നൊല്ല്യ നമ്മളെക്കെ ഒരെണ്ട് പേനയൊണ്ടെങ്കി അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ച് തട്ടി എടുത്ത് വച്ചിരുന്ന് കളിക്കുന്ന കാലമുണ്ടാർന്ന് ഇപ്പ എവിടെ നോക്കിയാലും മൂലെലിരുന്ന് ഫോണി നോക്കി കുനിഞ്ഞിരിക്കും
എ അന്നക്കെ കൊറെ വായനെ ബാലരമ ബാലഭൂമി ഭൂമി കളിക്കുടുക്ക ല്ലേ
പിന്നെ-പിന്നെ എവിടല്ല ആയിരുന്ന് ഞങ്ങൾകൊക്കെ ബാലരമ മ വരുത്താരു ന്ന് അതേപോലെ ഏഹ് ഞാന് എൻ്റെത്താക്കാരിന്ന് ബാലരമ അപ്പ എനിക്ക് കളിക്കുടുക്ക വേണൊന്ന് പറഞ്ഞപ ഞാൻ കളിക്കുടുക്ക വാങ്ങിക്കു അത് ഇല്ലേ വഴി കണ്ടുപിടിക്കുന്ന സാധനോണ്ട്
അതന്നെ ഹ-ഹ-ഹ വഴി കണ്ടുപിടിച് ആയിങ്ങനെ ചെരിഞ്ഞ് വളണ്
അ
അദെന്നെന് അവയിൽ കണ്ടുപിടിക്കുണ്ടങ്കിൽ അത് പോലെ ബാലരമ ബാലഭൂമി അയിൽ ഇള്ള കുട്ടൂസൻ മായാവി അ
ബാലരമ ക്കെ ഏത് ത് ലക്ക് ആണെങ്കിലും വേറെതെങ്കിലും വീട്ടിൽ പോവുമ്പോ ചിലപ്പം അത് കിടക്കുന്നത് കാണാ ബാലരമ അപ്പൊ അവിടുന്ന് അത് എടുത്തോണ്ട് വരുമായിരുന്നു ഇത് വായിച്ചിട്ടില്ല യെന്നും പറന്നോണ്ട് അത് എടുത്ത്
അ ഞാനൊന്നും അങ്ങനെഅല്ലട്ടെ ഇട്ത്ത് പോരൂല ഞാൻ അവിടെ കൂതറന്ന്ഇനി ഇപ്പ ഒരു വിട്ടിൽ ഗസ്റ്റ് ആയിട്ട് പോയാലും ഇ ബാലരമ പുതിയത് കണ്ട് കഴിഞ്ഞാൽ ആ അത് കഴിഞ്ഞത് ഞാൻ വയ്ക്കും. ട്ടില്ലല്ലല്ലോ ഇദ് വിചാരിച് അവിടെ കുത്തർന്ന് ചായിം വെള്ള ണും വണ്ട നാപ കുത്തർൻ തീർക്കാൻ അവിടെ ഇ ന്ന് വായിക്കാന് അടുത്ത ഗഡു വരുമ്പോത്തിന് ഇത് കിട്ടൂലെ ഇനി എവിട്ന്നെങ്കിലും കിട്ടൂലെ ന്ന് ഇല്ലാദിൽ ഞാൻ പറ അന്നതാ കാല ഇന്നത്തെ കാല ഉള്ള മാറ്റം റ്റകളാണ്
പിന്നെ
ഞാ ഇപ്പത്തെ മക്കക്ക് അന്ന് ൽ എന്താ മെയിൻ ച്ചാൽ നമ്മളെ ഉമ്മമാരെ അടുത്തൊന്നും പോണില്ല ഫോൺവെച്ചാൽ സാധ നോക്കി യ ന്റെ ഒക്കെ ചെറിയ ഫോൺ ഒള്ളു
അ അതും അങ്ങ ഇല്ലല്ലോ കൂടുതലും ലാൻഫോണല്ലേ
ലാന്റ് ഫോൺ ഇങ്ങണ്ട് അദെന്നെ അങ്ങനെന്നെ ഇന്റ ലാസ്റ്റി കാണി ഇ ഞെക്കണ ഫോണൊക്കെ ഇ നോക്കിയന്റെ ഫോണക്കെ വന്നത്
അ യ എനിക്ക് തോന്നുന്നു ഞാൻ അ ഞാനും ഹ എത്രലാ എട്ടിലൊക്കെ പഠിക്കുമ്പഴ തോന്ന ഫോൺ വന്നത് അ എട്ടിലൊക്കെ പഠിക്കു ക്കുമ്പഴാണ് വന്ന് തുടങ്ങിയത് ത് അ ഞാൻ അന്നിട്ട് പത്ത് കഴിഞ്ഞ് പ്ലസ്ടു വണിലെക്കെ കഴിഞ്ഞപ്പഴ് ഒര് ടച്ച് ഫോൺ
അ ടച്ച് അപ്പളേനെൻ അങ്ങനെന്ന് ഇൻക്
അപ്പം ഇപ്പോഴത്തെ പിള്ളേർ ജനിച് വീയുന്ന പിള്ളേർക്കും ഫോണില് ടേബില്
അതന്നെണേയ് ഇത് ഇൻ്റെപ്പ ഗൾഫ് ഫ്‌ലാണ്. ങ്ങട്ട് ഇത്പോലെ ഇപ്പന്റെ ഫോണ് വരും ലാൻഡ് ഫോണിക്ക് തോട്ട കൊർച് മുകൾത വീട്ടിക വരാ ഒര് അഞ്ചു മിനുട്ട് കഴിഞ്ഞ ഇപ്പ കട്ടാക്കും അവര് വിളിച്ചി ട്ടൊ ന്ന് കട്ടാക്കും ഇങ്ങട്ട് ഞമ്മൾ ഇപ്പം വിളിച്ചണം കാത്- അ അവിടെ പോയി അമ്മള് ഇരി ക്ക്യ അവരെ കാത്ത് ഓല് ഫോൺ വിളിക്കാല്ലോ വിചാരിച് അവിടെ കാ തിരിക്ക
ആണ് ഞാനൊക്കെ അങ്ങനെ ആയിരുന് എന്റെയും വാപ്പ യൊക്കെ ഗൾഫില് ലയിരുന്നു അപ്പം കൊർച് മോളില ത്ത വീട്ടില ആയിരുന്ന് അവർക്കയിർന്നു ഫോണ് അതേപോലെ ടീവി യൊക്കെ കാണാ പ്രൂക്കെ ഓടിയിട്ടിണ്ട് ആദ്യം വര്ന്നത് അത് തെ പോലെ ആ ബി സി ആറ് ഇറങ്ങിയാര്ന്നു ബി സി ആറ് ഇറങ്ങുമ്പോ ഞങ്ങടെ വീട്ടിലാണാദ്യം ഞങ്ങടെ വാപ്പി കൊണ്ട് വന്ന അപ്പൊ നമ്മടെ വീട്ടിൽ കാസറ്റ് എടുത്തോണ്ട് ഒരു പാട് പേര് വ രുവായിരുന്നു കാണാനായിട്ട് ഈ അര പ്ലസ് അധികം കിന്നാരം പാമൊക്കെയുണ്ടല്ലോ പണ്ടത്തെ പടം അര പ്ലസ് അധികം കിന്നാരം ആ എന്നാരു പടം ഉണ്ടായിരുന്നു പാസ് ജീടി ഒക്കെ എടുത്തോണ്ട് വന്ന് കാണുന്നത് എനിക്ക് ഇപ്പഴും ഓർ വേണ്ട്
ഹ ഹഹ
അതൊക്കെ ഒരു കാലം ഇപ്പൊ ഇപ്പൊ ഉണ്ടാ അതക്കെ
അതന്നെ ഞാനും പറഞ്ഞത് അന്നത്തെ കാലവും ഇന്നത്തെ കാലംല്ല മാറ്റാണ്ന്ന് പറ പ്പഴെ അപ്പത് അന്നൊക്കെയാൽ ഇതാണ് സംഭവം ഞമ്മക്ക് മൊബൈല് ഇല്ലാ ത്തുല്ല അപ്പൊ ഇപ്പഴത്തെ മക്കൾക്ക് പറാല് ചെറുപ്പത്തി പ്രസയിച്ച് കിടക്കുമ്പോ തന്നെ നമ്മള അമ്മമാര് താണ് കാണുന്നത് അപ്പൊ ഈ ചെറിയ മക്കള് ഈ മൊബൈലക്കാണ് നോക്കണത് സംഭവം
പാലോടുകൊണ്ടരിക്കുമ്പഴാണെങ്കി നമ്മള് പോ നോക്കി ണ്ടിലിയണ കൊടുക്കുന്നത് കാരണം ആ ഒരു ശ്രദ്ധ ത അത്രേ നേരം നേരം പോലും നമ്മളും വൈറ്റ് ചെയ്യുന്നില്ല ന്നുള്ളതാണ് നമ്മക്കും എങ്കേജായി കൊണ്ടിരിക്കണം കുല പ്പൊ നമ്മളിങ്ങ ഫോണിങ്ങനെ നോ നോക്കി നോക്കി ഇരിക്കുമ്പോ കൊച്ച്ങ്ങള് പ ര് അതെ അതെ പ കേട്ട് പോണത്
അതെന്നേണ് അവന് അവരെ കുറ്റം പറയാൻ ഒര് രിക്കലും പറ്റില്ല നമ്മള് രക്ഷിതാക്കളാണ് സംഭവം ഇത്ങ്ങനെ ആവ്ണത് രക്ഷിതാക്കള് മുന്നിലാണ് അത് ടീച്ചേസ്മാര് ഇ പിന്നന്ന് മീറ്റിങ്ങ ടീച്ചേഴസ്മാര് നിങ്ങങ്ങള് നിങ്ങള ഫോണ് കുറച്ച് സമയം നിങ്ങക്ക് കഴൂല്ലാന്ന് അറിയാം ഉമ്മമാര്ക്ക് അത്രയും കയ്യുല്ലാന്നറിയാം എന്നാലും കൊറച്ച് സമയങ്ങള ഫോണ് മാറ്റ് റ്റിവെക്കണൊട്ടൊ ഉമ്മമാരെ കാര പിന്നെ ഇങ്ങളെ മക്കളെ പഠിപ്പിക്ക്ണ ടൈമ് ഇങ്ങനേങ്കിലു ഇങ്ങള് കൊറച്ചു നേരം അത് മാറ്റി വെച്ചേ പറ്റൊള്ളൂ കാരണം ഇപ്പ മെസേജ് വന്ന്ണോ ഒന്നു ഇങ്ങളെ മൻ ത്ത്ന നിങ്ങള് ചിന്താഗതി വെരുത്തരുത് ഹ് ഹ് ഏഴാം ക്ലാസിലെത്തീണ് വെല്ല്യമോനെ പോന്റെ സി ടീച്ചർ പറയാണ് ഇനി ഇങ്ങള് ഇതുപോലെല്ല നിങ്ങളെ മക്കള് ഇഞ്ഞ് വെല്യേ കുട്ട്യേള് ആവാണ് അപ്പൊ നിങ്ങളെ കൊറച്ച് നേരം ഇങ്ങളെ ഫോണ് മാറ്റിവ ക് ക്ക അപ്പൊ സൈലന്റ് ആക്കി ഇട്ടാ മതി ഇന്നാ മെസ്സേജ് വരുന്നതോ കാര്യങ്ങളോ ഒന്നും അറീല്ല ഹ് ഹ് ഹ്
അത് നമ്മള് ഒന്ന് നോട്ടിഫിക്കേഷൻ വ നോ അപ്പഴേ എടുത്തുവെച്ചുനോക്കും നമ്മുക്കത് നോക്കിയില്ലെങ്കി ഒരു സമാധാനം കിട്ടത് എന്തിന് പറയുന്നു നമ്മളെ കൈയിൽ ഫോൺ ഇരുന്നാ നമ്മൾ എപ്പോഴും ഇങ്ങനെ സൈഡ് ബട്ടൻ ഞെക്കി കൊണ്ടിരിക് ഇത് എന്തെങ്കിലും വന്നോ എന്താ അനങ്ങാത്തത്
അതന്നെ. അതന്നെയാണ്. വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്ന് ഇങ്ങനെ നോ ഞമ്മള് എല്ലേ? മെസേജ് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോന്നിങ്ങനെ നോക്കുവല്ലോ.
ക്കിങ്ങനെ ടച്ച്‌ ചെയ്തുനോക്കും. എന്താ ഒന്നും അനങ്ങാത്തെ ഒന്നും വരാത്തെ എന്ത്? ആഹ്
ട്ടിട്ടുണ്ടാവൂലെ? എന്തെ ഇപ്പന്നിത് ഒന്നും ഒരു അന
എടോ എ എന്നെയൊക്കെ അപേക്ഷിച്ചു എപ്പഴും ഫോണാടെ. ഞാനൊക്കെ ഫുൾ ടൈം ഫുൾ ടൈം ഫോണി തന്നാണ് ഞാനും ഓക്കേ.
ആഹ് ഇതെല്ലാരേം അവസ്ഥന്നെയാണ്. ഒരാള് മാത്രല്ല. ഞമ്മക്ക് എന്തായാലും നമ്മളിപ്പോ ഇപ്പോരു വീഡിയോ ഇപ്പോ മ്മള് ഫോണില് കണ്ടുക്കഴിഞ്ഞാല് ഇത്പ്പോ ഇന്ന് പാർട്ട്‌ വണ്ണാണ് കണ്ടതെന്നുണ്ടെങ്കി നാളെ നമ്മക്ക് അത് കാണാന്ള്ള ആവേശം ഇല്ലെ അതാ ഞാൻ ചോയ്ക്ക്ണേ ല്ലേ നമ്മക്ക് ആവേശല്ലേ കാണാനുള്ള ആവേശം നമ്മുക്ക് എ എന്തായാലുണ്ട് കാ എത്ര മുത്തശ്ശികളാണ് ഇത് കാണൂലാന്ന് പറഞ്ഞിട്ട് കാര്യല്ല അവനാന്റ കൈയിൽ ഫോണുണ്ട് ഒന്നാ അത് കാണുക തന്നെ ചെയ്യും അത്രേള്ളൂ ബെനിം ക്കതിനെ ഞാൻ എന്റെ കാര്യം പറയാട്ടോ ഞാൻ അങ്ങനെയാണ്ന്ന് പറ
ഞാനും അങ്ങനെന്നെ ശെരി ഉം ശെരി